ഹലോ ആഹ് കേക്കുന്നുണ്ട് എന്തെടുക്കവാ
ആഹ് ഞാന് ഓഫീസിലാണ് വർക്കൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പൊ ഇങ്ങനെ ഇരിക്ക്യാ
ആഹ്
ആഹ് അവിടെയോ
ഞാൻ ടീവി കാണുവായിരുന്നു
ആണോ എന്താ സിന്മയാണോ
സിനിമ സിനിമയൊക്കെ ഇഷ്ടാണോ
ആഹ് സിനിമ ഇഷ്ടാണോന്നോയിച്ചാല് സിനിമയൊക്കെ കാണും ആഹ് തിയേറ്ററി പോയി കാണ്ന്നത് ങ്കിലും കൊറവാണ് എന്നാലും ഏഹ് ടീവിലൊക്ക കാണും
സിനിമേ ഇഷ്ടം
ഉം ഈ അടുത്ത്പ്പൊ പോയി കണ്ടത് വാഴാ റ്റു ആണ് ആ ആഷിറന്റെ ടീംസിനക്ക് വയങ്കര ഇഷ്ടുവാണ്
ആഹ
ആ അവിടെയൊ ആ അല്ലാണ്ടിപ്പം മോലാലിന്റെ ഭയങ്കര ഇഷ്ട ദുൽഖറ് ആ
ഇഷ്ടപ്പെട്ട സിനിമേതാ
ഇഷ്ടപ്പെട്ട സിനിമ വെച്ച കൺഫ്യൂഷനാണ
ആ പണ്ടത്തെ ഒരുവിധം കിലുക്കും അങ്ങനത്തെ സിനിമയൊക്കെ നല്ല രസവല്ലേ
ആ അയ് ശരിയാ മോഹൻലാലിന് പിന്നെ ഞാൻ കൊറേ സില്ല സിനിമയും
ഉം പിന്നെ ഇങ്ങനെ കോമഡി സിനിമകളൊക്കെ എനിക്കിഷ്ട തെങ്കാശി
ആ അതെ അതെ അതെ ഏ സീയേടി മൂസ അമ്മൊ അതൊന്നും പറയണ്ട പാണ്ടിപ്പട അങ്ങനെ
അങ്ങനെ കൊറെ നല്ല സിനിമകളുണ്ട് ചിരിക്കാൻ വേണ്ടിട്ട് പിന്നെ ഇങ്ങനെ കേസ് തെളിയിക്കുന്ന സിനിമകളൊക്കെ ഇഷ്ടാണ് പിന്നെ സുരേഷ് ഗോപിടെ സിനിമകള് എനിക്കിഷ്ടവില്ല കേസ് തെളിച്ചിട്ട് അവസാനം കൊല്ലുന്നത്
അയ്ശരിയാ കൊല്ലുന്നത് വെയങ്കര
ആ അവൻ തന്നെ എല്ലാരേം കൊല്ലു അതെനിക്കിഷ്ടവില്ല
ആ അതതെ അതുപോലെ തന്നെ ചെല പഴയ സിനിമകളോ അങ്ങനെല്ലെ ഇങ്ങനെ കൊല്ലുന്നെ ലാസ്റ്റ് മരിക്കും മോഹലാല്
ആഹ എനിക്ക് കുറ്റാന്വേഷണ സിനിമകളൊക്കെ ഇഷ്ടാണ് പിന്നെ
ഉം
ആദ്ധ്യള്ള സിനിമയും കോമഡി അങ്ങനൊക്കെ സിന്മളൊക്കെ ഇഷ്ട്ടാണ്
ആാതേ
ഉം ഇപ്പൊ പണ്ടത്തെ നടന്മാരൊന്നു ഇല്ലല്ലോ ജഗതിയൊക്കെ വയ്യാതിരി ക്ക പണ്ടത്തെ നടന്മാരൊന്നു ഇപ്പൊ സിനിമയിലില്ല അവരൊക്കെ ഉള്ളത് നല്ല രസ്വായിരുന്നു. ആ സ് സലീംകുമാറ്ന്റെ കൊറേ സിനിമകളെ ന്ത്‌ രസാ
അതെ അതെ വെയ്ങ്കര കോമഡിയാ ശരിക്കും പറഞ്ഞ ഒരു സിനിമേൻ്റെ നഷ്ടം തന്നെയാണ് ഇവ
ആ നഷ്ടം തന്നെയാണ് പണ്ടത്തെ നടന്മാർ ഇങ്ങനെ പോണെ ഇപ്പൊ ഇനിയുള്ളതാ ജെഗതീ ഷ് അങ്ങനെ കൊറ്
ഉം സൂരാജ് അതെ അതെ അതെ അവര് ഉണ്ട് പക്ഷെ ഇവരുടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ തന്നെയാണ്
ആ പക്ഷെ ഇപ്പൊഴ്ത്തെ നടന്മാർക്കങ്ങനെ കോമഡി ആയിട്ടുള്ള ആരു അങ്ങനൊന്നുല്ല്യ
ഉം അതെ
എല്ലാരും ക്യാരക്ടറ് ചെയ്യണ ആൾക്കാര് അങ്ങനൊക്കെ കോമഡിനല്ല കോമഡിങ്ങനെ സലീംകു കുമാർനേം
ആ അതെ അവരെയൊന്നും വെല്ലുവിളിക്കുന്ന ഇല്ല്യ ഉം അതെ
ആ
അവര്ക്ക് പരംവെക്കാ ആരു
ആ പാ പണ്ടത്തെ ഇന്ദൻസും ജഗദീഷൊ ക്കെ ജഗതി ഒക്കെ
അര്സ്രീ അശോൻ അതെ അതെ അതെ
കണ്ടോണ്ടിരിക്കാൻത്തന്നെ തോന്നും ഇനിയെന്താ സംഭവിക്കുന്നെ ഇനിയെന്താ സംഭവിക്കുന്നന്ന് അറിയാന്
അതെ അതെ
പിന്നെ ഇപ്പഴ്ത്തെ സിനിമയിലപ്പൊ നമുക്ക് അറിയാന്നെ എല്ലാരും പറഞ്ഞ് അങ്ങോട്ടു ഇങ്ങോട്ടും പറഞ്ഞ് എല്ലാ അറിയാം പണ്ടത്തേന്ന് പറഞ്ഞാ നമ്മള് കാണാൻ കാത്തിരിക്കണം
അതെ അതെ അതെ
ക്കാര് കഥ പറയുന്നു ശബ്ദരേഖ കേക്കുന്നു റേഡിയോയില് അങ്ങനെയൊക്കെ ആയിരുന്നു
ഓ ആ ഞാ എന്റെ മമ്മി പറഞ് കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങെ റേഡിയോലൊക്കെ ങ്ങനെ സ് സിനിമേന്റൊക്കെ ന്നാ ഒരു ഇതുണ്ടാവും
ആ ശബ്ദരേഖ ഉണ്ടാവുമായിരുന്നു ആ ഒരു മണിക്കൂറ് ഉള്ളത് ഉണ്ടാവുമായിരുന്നു രുന്നു
ആണല്ലേ ഓ
ഞാനും അതൊക്കെ കേക്കുആയിരുന്നു
ആളെ അറിയാതെ എങ്ങനെയാണ് ങ്ങക്ക് ശബ്ദത്തിൽ തിരിച്ച്
അങ്ങനെയല്ല നമുക്ക് ആ ശബ്ദം കേൾക്കും പിന്നെ ആള് ന്നൊക്കെ പറഞ്ഞിട്ട് കേക്കാലോ
ആ ആ
അപ്പൊ ഇതിങ്ങനെ നമ്മൾ മനസ്സിൽ കാണുമ്പോ നമ്മൾ നമ്മുടെ ഭാവനയിൽ ഇങ്ങനെ കാണും അപ് പൊ നമുക്ക് അതുപോല ങ്ങനെ കാണും ടി വി കാണുമ്പോ നമ്മള ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്ക മറ്റേത് നമ്മുടെ മനസിൽ കണ്ടോണ്ടിരിക്കല്ലേ
ആ അതെ മമ്മീ പറഞ്ഞെ അപ്പൊ അത് വേറെ തന്നെ ഒര് താണ്
ആഹ് അപ്പൊ നമുക്ക് വേറൊതാ നമ്മളിങ്ങനെ നമ്മുടെ ഭാവ ലേലുള്ള സിനിമയാണ് നമ്മൾ ഉണ്ടാക്ക
ഓ ഓ അതൊന്നും വ്യത്യാസം ണ്ടല്ലോ ല്ലേ
ആ എന്താ അവര് പറയ നമ്മള് നമ്മുടെ വീട് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കും പക്ഷെ അവര്ന്ന് പറഞ്ഞാ ഇവര് കാണിക്കുന്നത് നമ്മള് കാണന്ന്മാത്രം
ഓ ഓ അഹ് ശരി അപ്പൊ ഇവരൊക്കെ ഏ പിന്നെ ടിവിയ കാണുമ്പൊ ങ്ങക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട് ആ ശബ്ദരേഖന്ന് പറഞ്ഞാ ഇങ്ങനെ കുറച്ച് സമയം നമ്മള് ചേർത്താലും കുറച്ച് നാളൊക്കെ ഉണ്ടായിരുന്നണ്ടല്ലോ പിന്നെ എല്ലാ സിനിമയൊക്കെ ആയല്ലോ ര രണ്ട് മൂന്ന് വർഷം ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പള്ളിയിലൊക് ക്കൊ പോയി വന്നിട്ട് നാ മൂന്ന മണിക്ക് ഇരുന്ന് നാലുമണി വരെ ഇത് കേൾക്കും
ആണോ ആഹ് ഓ അഹ്
നമ്മക്ക് ചായ കുടിക്കുന്ന സമയത്തോക്കെ വീട്ടി ടി വി ഇല്ലാത് തോണ്ട് അങ്ങനെ കേൾക്കാനൊക്കെ നല്ല രസ പിന്നെ പാട്ട് ട്ടുകൾ ഉണ്ടാവും ഗാനസല്ലാപം അങ്ങനെ ഓരോ പരിപാടികൾ ഉണ്ടാവും റേഡിയോയിൽ
റേഡിയോയിൽ അല്ലേ ആ
ചെറുപ്പത്തിലെ നല്ല ഓർമ്മകളാഅത്
ആ ഞാൻ പിന്നെ ചെറുതായപ്പോഴേ ടി വി ണ്ടല്ലോ അഓണ്ട് പിന്നെ ഇനി ഒരു ഇത് ഇ അച്ചച്ചന്റെ അടുത്തൊക്കെ കേട്ട്ണ് ന്നല്ലാതെ അങ്ങനെ അറിയില്ല കറക്
ആ ആ ഞാൻ ചെറുതായിരുന്നപ്പൊ എന്റെ വീട്ടില് ഞാൻ ഒരു ആറാം ക്ലാസ് പഠിക്കുന്ന വരെ വീട്ടിലുണ്ടായിരുന്നു പിന്നില്ലായിരുന്നു
ആ ആ പിന്നെ ടി വി ഒക്കെ ആയിണ്ടാവുലെ ഓ അത് ശരി
പിന്നെ രാവിലെ വാർത്ത കേക്കാനൊക്കെ എനിക്കിഷ്ടയിരുന്നു ഉ നമ്മള് എന്താ പത്രത്തിലെ വാർത്ത ത്ത ഒക്കെ പെട്ടെന്നിങ്ങനെ വായിച്ചു നോകുമ്പോ അപ്പം സ്കൂൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അങ്ങനെയൊക്കെ
ആ അത് ശരിയ ആ
നമ്മങ് സ്കൂൾ
ഹലോ ഹലോ ഹലോ
പോന്നേന് മുന്നേ ആഹ് ഇപ്പൊ ടി വി ആയതുകൊണ്ട് വാർത്തയെല്ലാം നേരിട്ട് കാണാം അങ്ങനൊക്കെ ഉം
മുറഞ്ഞ പോലായി
എന്തോ
എടക്ക് വെച്ചിട്ടേ ആഹ് കട്ടായ പോലായി ഞാം വിചാര്ച്ച് കട്ടായി ആ അതാണിപ്പോ എങ്ങനെ പറിണെ റെയ്ഞ്ച് തീരെ ഇല്ല കേൾ
മ മഴയൊക്കെ ആയതൊണ്ടാന്ന് തോന്ന്ണു എല്ലാവര്ടെം ങ്ങനെ റെയ്ഞ്ച് മുറിഞ്ഞ് മുറിഞ്ഞ് പോവുന്ന
അത് അതായിരിക്കും. ആഹ് ഇവടൊം അങ്ങൻതെന്നെണ് ഞാന്റെ ഈ വീട്ട്ന്ന് വിളിച്ചപ്പോഴൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവടെ പ്പൊ വെയിലാണ്.
ഇപ്പ ഇത്രോ നേരം വടെ മഴയായിരുന്നു ഇപ്പം വെയില് വന്നിട്ട് പിന്നെം മൂടിത്തൊടങ്ങി.
ആണല്ലേ, ഇന്ന് പിന്നെ ആ മഴ അങ്ങനെ പെയ്തിട്ടില്ല.
ഇപ്പൊൻ എത്രോ നേരം മഴയായ്ര്ന്ന പിന്നെ പെട്ടെന്ന് വെയില് വന്ന പ്പൊ ആകാശത്ത് മഴവിലൊക്കെണ്ടായിരുന്നു. അന്നട്ട് പിന്നെ ഇപ്പൊ മൂടി ആഹ് ഇവടെ എടെക്കെടെക്ക് മഴവില്ല് വെരും ഞാനത് നോക്കി നിക്കും.
ആഹ്
ഇങ്ങനെ മലെടെ ഇട്ക്കായതൊണ്ടേ മ രണ്ട് സൈഡും മലയാണേ അപ്പം
ഓഹ് ഓഹ് അപ്പ ഭയങ്കര രസായിരിക്കല്ലോ കാണാൻ.
ആഹ് നല്ല രസാ കാണാൻ ഞാനിങ്ങനെ ഫോട്ടോ ക്കെ എട്ക്കാ നോക്കും പക്ഷെ ദൂരായതൊണ്ട് ക്ലിയറായി
ക്ലിയറ്ണ്ടാവ് ലല്ലേ ആഹ് അത് ശെ
ആഹ് ക്ലിയറ്ണ്ടാവത്തില്ല. നമ്മക്ക് കാൺണെ കണ്ണിന് നേരെ കാണാന്ന് മാത്രം. ആഹ് അങ്ങനെ നല്ല രസായിട്ട് ഉം മിക്ക ദിവസും വൈന്നേരാണ്ടാവല്. ചെല ദിവസം രാവിലെ മ മങ്ങനെ മഴ പെയ്ത് പെട്ടെന്ന് വെയില് വെരുമ്പം
ഉം ആഹ്
രാവിലെ ഈ ഈ സൈഡിലാ ഓഹ് പ നംള് എന്ത വീടിന്റെ പൊറകിലായിരിക്കും വൈന്നേരം മുന്നിലായിരിക്കും അങ്ങനെ ആഹ്. കാണാൻ നല്ല രസ്സാ. ഞാൻ കാണുമ്പോ എല്ലാരേം വിൾച്ച് കാൺച്ചൊട്ക്കും.
ആഹ്.
ഉം ഇങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തോണ്ടേ ആരും കാണലില്ല.
ആഹ് ഇങ്ങള് നോക്കുന്നോണ്ട് കാണുല്ലേ.
ആ പിന്നെ ഇങ്ങനെ ഇതിലെ വണ്ടി പോന്നോരൊക്കെ കാണുമ്പം ഇങ്ങനെ നോക്കി നിക്കും.
ടോയ്സില് നല്ല രസായിരിക്കും നമ്മള്പ്പോ ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ ചെറ്താ കാണാന്നല്ലാതേ ഇത് ഇങ്ങനെ മലേന്റെ അ
ഇവിടെ ഞങ്ങടെ ചുറ്റും വല്യ വല്യ മലകളുണ്ട് അപ്പം മലേന്ന് ഇങ്ങനെ വെള്ളം ഇണ്ടായിട്ടാ തോന്ന്ണു നല്ല എ ടയ്ക്കിടയ്ക്ക് മഴവില്ല്‌ വരും.
ഓഹ് അപ്പ അങ്ങനെ മലേന്ന് വെള്ളക്കെ ങ്ങനെ വര
ആഹ് വെള്ളച്ചാറ്റങ്ങള് ഒരുപാടുണ്ട്. ചുറ്റും ഉണ്ട് പലേട്ത്തും ഇങ്ങനെ പെരുമഴ പെയ്യുമ്പോ ചുറ്റും വെള്ളച്ചാട്ടം ആര്ക്കും. മഴ മാറുമ്പോ അത് പോകും. പിന്നെ സ്ഥിരമായിട്ട് വെള്ളച്ചാട്ടം ഒണ്ട്. പീൻ വല്ലം വെള്ളച്ചാട്ടം പിന്നെ അല അയ്ന്റെ മേൾല് അങ്ങനെ തട്ട് തട്ടായിട്ടുള്ള വെള്ളച്ചാട്ടാ അയ്ന്റെ ഏ ഏറ്റവും മണ്ടേല വെള്ളച്ചാട്ടം നമുക്ക് വീട്ടിലിരുന്നാ കാണാൻ പറ്റും.
ഉം. അയ് കാണുമ്പോ നല്ല രസായിരി
പൊഴയാണ് അപ്പങ്ങനെ മലവെള്ളം വരും. അവിടെ നമുക്ക് മലേ മഴ പെയ്തിട്ടുണ്ടേ അ റിയാം മലവെള്ളം വരും. അങ്ങനൊക്കെ.
ഓഹ് അത് ശരിയാ ഓ നിങ്ങക്ക് വെറൊരു സ്ഥലത്ത് പോണ്ട ആവശ്യല്ലല്ലോ, നിങ്ങൾടെ മുമ്പ് തന്നെ ഇണ്ട്ല്ലെ വേറേടിം പോ നമ്മൾ മറ്റേ അതിരപ്പള്ളി പോണ അവിടെ പോണ ഇവിടെ പോണ ഇങ്ങക്ക് വീടിന്റെ മുമ്പ് നിന്നാതിലേ
ആ ആതിരപ്പള്ളി ഞാൻ പോയിട്ടുണ്ട് പണ്ടൊര് പ്രാവശ്യം
ആഹ് ഞാൻ പോയിട്ടില്ല ഉം
ഇങ്ങനെ പള്ളിൽന്ന് പോയപ്പോ ആതിരപ്പള്ളി മലയാറ്റൂര് അങ്ങനെയൊക്കെ പോയപ്പോ പോയിട്ടുണ്ട്
ആഹ് ആ ആ മലയാറ്റൂരൊക്കെ പോയിട്ടുണ്ടോ
ആ മലയാറ്റൂര് ഇകൊല്ലം പോയിട്ടുണ്ട് അങ്ങനെ മിക്ക കൊല്ലവും പോവും
ഞാന് കഴിഞ്ഞ കൊല്ലം അല്ല അതിന് മുമ്പത്തെ കൊല്ല കുറച്ച് ചെറുതാ അങ്ങനെ പോയിട്ടുണ്ട്
ആഹ് ഞാൻ കഴിഞ്ഞ ഈ കൊല്ലം പോയി ഇങ്ങനെ പ എന്താ വല്യ വല്യ വെള്ളിയാഴ്ചയാ പോവാ
ആഹ് ആ
പള്ളിയിൽ ന്നൊരു വണ്ടി ഉണ്ടാവും
ഓ അത് ശരി
ആ രാത്രി പോയി രാത്രിയും വെളുപ്പിനെ മല കയറി തിരിച്ച് വരും
ആഹ് ആഹ് ആഹ് നമ്മള് വൈകുന്നേരം ആവുമ്പോ വീട്ടിലേക്ക് പിന്നെ ഒരു കൊറച്ച് ഞങ്ങക്ക് ലോങ് ആയത് കൊണ്ട് ആഹ് നമ്മള് വേഗ നേരത്തെ ആരുന്നു
ഞങ്ങൾ ഇവിടുന്ന് ഏഴുമണിയൊക്കെ ആകുമ്പോ പോവും ഞങ്ങക്ക് ഇച്ചിറ ലോങ്ങാണ് ഏഴുമണിയാകുമ്പോൾ പോവും തിരിച്ച് വരുമ്പോ ഇവിടെ രാവിലെ വെളുപ്പിന് എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആവും
ആഹ് ഇങ്ങനെ കുരിശലം ചൊമ്മന്ന അങ്ങനെയാണോ അല്ലാതെ കുരിശ ചൊമന്ന് അങ്ങനെയാണ് നിങ്ങൾ പോവാറ്
ആ ആഹ് പിന്നെ ഇവിടുന്ന് കുരിശും കൊണ്ടൊക്കെ പോവും
ആഹ് നമ്മള് പിന്നെ അങ്ങനെയൊന്നും പോയിട്ടില്ല അല്ലാണ്ട് പോയത്
ആഹ്
ഉം ആ അവിടെ എത്തുമ്പോത്തേക്കും ഒരു പരിവാവും ശീണായി
ആ ഇവിടെ ഇങ്ങനെ എല്ലാരും കൂടെ പോകുമ്പോ നല്ല രസ അങ്ങനെ വർത്താനം പറഞ്ഞും
ആ ഞങ്ങളും അങ്ങനെ തന്നെയാണ് ഞങ്ങള് ഫാമിലി ആയിട്ട് എല്ലാരും കൂടി പോയ ക്കാണ്
ആഹ് എന്ത് എല്ലാരും കൂടെ പോകുമ്പോ നല്ല രസ അല്ലെങ്കി നമ്മ ഒറ്റക്ക് പോക്മ്പോ നമുക്ക് ഒരിതല്ലേ വണ്ടിയിലിങ്ങനെ മാറി മാറി കേറുമ്പോ
ആഹ് ആഹ് ആഹ്
ഇങ്ങനെ മറ്റേ വണ്ടി പോകുമ്പോ എല്ലാർക്കും കൂടെ രസായിട്ട് വർത്താനം പറഞ്ഞു
അങ്ങനെ പോയത് ഇനി ഒരിക്കൻ കൂടി പോണംന്ന് പറയുന്നുണ്ട്
ആഹ് മോന് എന്റെ മോന് നോക്ക ഞാൻ വിചാരിച്ചു കേറത്തില്ലെന്ന് പക്ഷെ അവൻ ഓടി കേറും
ഇനിയിപ്പ എന്തായാലും ഒ നോ ആഹ് ശെരി ആഹ് ആഹ് ആ